ഹലോ
കേൾക്കണല്ലേ
ആഹ് കേക്കാാം കേക്ക്
ആഹ്
പിന്നെ നിങ്ങടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഏതൊക്കെയാ
ഭക്ഷണങ്ങള് പിന്നെ മന്തി
ആഹ
ബിരിയാണി അങ്ങനൊക്കെ
മന്തിയൊക്കെ വെക്കോ
ഓ മന്തി ഓക്കെ വെക്കും
ആണോ എനിക്ക് എക്ക് മന്തി വെക്കാൻ അറിയില്ല ഒന്ന് ഒന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാന്ന്
ആ അത് നമ്മള് ചിക്കന് വല്യ പീസസ് വാങ്ങാം വല്യ പീസ വിചാച്ചാല് ചെറിയ കറിക്കുള്ള അങ്ങനെയല്ല മന്തിക്കാന്ന് പറഞ്ഞാ മതി കടേന്ന്
അതേ
ആ അപ്പോല് അ തിനനുസരിച്ച് കട്ടെയ്തെരും ഉം ചെറുതായാലും കൊഴപ്പൊന്നുല്ല എന്നിട്ട് ചിക്കൻ നല്ലോ കഴുകി വൃത്തിയാക്യാട്ട് അയ് ക്ക് ഉം പിന്നെ പട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലക്കായ് പിന്നെ മന്തി ക്യൂബ് ഇല്ലേ മാഗി ക്യൂബ് ന്ന് പറയും
ആ മാഗിയുടെ ആ ചെറിയ കട്ട
ആ കട്ട അ ത് പിന്നെ സൺഫ്ലവർ ഓയില് പിന്നെ മന്തി മസ സാലാർഞ്ഞാട്ട് വാങ്ങാൻ കിട്ടും
ആഹ് അത് വാങ്ങണ അല്ലേ
ആ ആ ആ പൊടൂടി ട്ടാട്ട് നല്ലോണം ചി ക്ക നല്ലോ മിക്സ് ആക്ക്അ ന്നിട്ട് കൊറച്ചേരം റെസ് ചെയ്യാൻ നിക്ക
വെക്കാം
ഉം കുരുമൊളക് പൊടിയുടാ മിക്സ് ആക്കുമ്പള്
കുരുമൊളക് പൊടി ആ ചി ക്കനിലേക്കിടാ
ആഹ് ആഹ് ഉപ്പ് പിന്നെ നോക്കിയിട്ട് ഇട്ടാ മ തി മാഗി കട്ടേൽ ഉപ്പുള്ളോണ്ട് വേണെങ്കില് ഇട്ടാ മതി
പ്പ് ണ്ടാവൊല്
ആഹ് ഉ പ്പ്ണ്ടാവും അപ്പൊ നോക്കിട്ട് വാണം ഇ ട്ടാണെങ്കില് ആഹ് സി ക്കല്ലൊ വാണോ നോക്കിയിട്ട് ഇട്ടാമതി വെല്ലാഞ്ഞ ഏറിപോവും
അതെപ്പൊ ആ ഇത് പ്രത്യേകവായിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യണം
ആഹ് ആഹ് കൊറ്ച്ച് നേരം റെസ്റ്റെയ്യണം ഞ്ഞ് ഉം ടൈമില്ലേര്ച്ച് കൊഴപ്പൊന്നുല്ല ന്നാലും റെസ്റ്റെയ്താലാണു കൊറ്ച്ചൂടി നന്നാവ്വാ
ആഹ്
ന്ന്ട്ട് ചിക്കൻ ആടെ മാറ്റി വെക്ക. ന്ന്ട്ട് അരി അമ്മെക്ക് വെള്ളത്തിലിട്ട് വെക്കണം ഒരു മണിക്കൂറ് ബസ്മതി അരി അറിയില്ല നീളത്തിലിള്ളെ അത് ബ ബസ് മതി അരി ആ വെ കൊറച്ച് നീളള്ളെ അരിയില്ലേ
ആ ബസ്മതിയരി അതില് എന്തെങ്കിലും പ്രത്യേകതരം ഉം കമ്പനീടെ വാ
അങ്ങനൊന്നുല്ല സെല്ലാ റൈസ് അങ്ങനെ പറഞ്ഞാമതി
ആണല്ലേ
ആഹ് ആഹ് ആ അങ്ങനൊക്കെണ്ട് ആഹ് ഇവിടൊക്കെ അമ്മള് വാങ്ങല് സെല്ലാ റൈസുണ്ട് പിന്നെ വേറൊരു ബ്രൗണ്ള്ളും വാങ്ങല്ണ്ട് ഞാൻ ആ വേറൊരു കളറ്ണ്ടല്ലോ വെള്ളല്ലാത്ത വേറൊരു കളർ
ആഹ് ആഹ്
അതും വാങ്ങല്ണ്ട് ആ രിയില് ആ ആ ആ ബ്രൗണറ്ഞ്ഞ അത്ര ബ്രൗണല്ല ന്നാലും വേറൊരു നമ്മളെ സാധാരിന്റെ ഒരു കളറ് പോലെണ്ടാവും
ആ നമ്മളെ അരി ഒരു വഴണ്ട് വരുന്ന ഒരു രീതിയിലുള്ള മ്മളതില് ട്ട് മ് മ് മൂപ്പിച്ചെടുക്ക്മ്പോ വഴണ്ട് വരും
ആഹ് അതെ അതേപോലത്തെ ആഹ് അങ്ങത്തെ അരിയുണ്ട് മറ്റേതാണ് നല്ലത് വെള്ള
അതെ
അതൊരു മണിക്കൂർ കുതിർത്തക്ക
ഒരു മണിക്കൂറ് ആഹ് കഴുകി കുതിർ
ആഹ് കൈകി കുതിർത്ത് വെക്കാ
ആ
എന്നിട്ട് പിന്നെ നമ്മളി ഈ റസ് സ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് അടുപ്പത്ത് വെക്കാ.
അങ്ങ് എടുത്ത് ആ ഒന്നും ഒഴിക്കൊന്നും വേണ്ട.
സൺഫ്ലവർ ഓയിൽ നമ്മൾ അയില് ഒഴിക്കുവല്ലോ ആദ്യം ഈ റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോ തന്നെ.
ആ
അപ്പോ ആ ഓയില് ഉണ്ടാവും എന്നിട്ട് അയില് കിടന്ന്‌ ഇട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ മാറ്റി നമ്മള് മീനൊക്കെ പൊരിക്കണമാതിരി ആ ഇട്യാ. അപ്പോ അത് വെന്ത് വരും.
അങ്ങനെ അതേ ആഹ്
ട്ട് പിന്നെ ചോറ് നമ്മള് ഒരു മണിക്കൂ കൂറ് കഴിഞ്ഞിട്ട് വെള്ളം വെച്ചാട്ട് തെ ളപ്പിച്ച്ഊറ്റി എടുക്കുക ആയിക്ക് ഉപ്പും കുറച്ച് പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടാട്ട്.
പ്രത്യേകം വേവിച്ചെടുക്കുക.
ചെടുക്ക വേറെ സെപ്പറേറ്റ് വേവിയ്ക്ക.
അതെ ആഹ്.
വെന്ത് വന്ന ചിക്കന്റെ മോളില് ഈ ചോറ് ഇടുക വേന്താ. എന്നിട്ട് പിന്നെ ആ കുറച്ച് ച്ച് പച്ചമുളക് കുത്തി കൊടുക്ക അത് തുറക്കുമ്പോ അതിന്റെ ഒരു ഫി ഫ്ലേവർ ഉണ്ടാവും.
അല്ല ഈ വേവിച്ച ചിക്കനില്ലേ അതിനൊരു പാത്രം എടുക്കുവല്ലോ ആ പാത്ര ത്തി തന്നെയണോ ഇതിലേക്ക്
ആ ആ ആഹ് ആഹ് ആഹ് അതന്നെ.
അതനുസരിട്ടുള്ള
ആ പാത്രം എടുക്കണം വലിയൊരു പാത്രം എടുക്കണം ചോറ കൂടി അതിൽ പോവാൻ കണ്ടുള്ള പാത്രമാണ്ണം
അതെ ആ
ആഹ എന്നിട്ട് പിന്നെ ആ ആഹ എന്നിട്ട് പിന്നെ ചോറൊക്കെ ഇട്ടാട്ട് നമ്മള് ബിരിയാണി ഒക്കെ ദ മ്മമായി ണ മാരി തന്നെ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്ക ചോറ്റില് ആ ചോറ്റില് ഇങ്ങനെ കുത്തി കൊടുക്ക കൊടുത്താ മതി പിന്നെ കാണല് വേണെങ്കിൽ നമ്മള് കണലൊക്കെ ഉണ്ടാവലേ എന്ത് അടു ആ അത് ആ അതൊരു പാത്ര നടുവില ഒരു പാത്രം വെക്കും ചെറിയ ചത്രം എന്നിട്ട് ഈ കണലയിക്ക താട്ട് കുറ ച്ച് ഓയിൽ ഒഴിച്ചെടുത്താല് അതിന്റെ ആ സ്മോക്ക് ഉണ്ടാവും അത് പോവാതെ നമ്മള് മൂടി വെക്കണം
മുടിയക്ക ക്കണം ഉം
എന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കുറ്റി കുറച്ച് ലോ തീയിലിട്ടാട്ടെ
ഹം
കുറച്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തിന്നാൻ നേരത്ത് തുറന്ന് നോക്കിയാ മതി അപ്പ നല്ല ഇതുണ്ടാവും നന്ന്ദയാവും
ആഹ വളരെ എളുപ്പണല്ലേ
ഉ എ ഉപ്പാണ് ബിരിയാണി എന്തൊക്കെ ഉണ്ടാക്കണട്ടീ എളുപ്പമാണ്
അനക്കാലം എളുപ്പണല്ലോ ഇതെല്ലാം കൂടെതൊ ചേർ പച്ചാൽ മതിയല്ലോ പക്ഷെ മന്തിന്ന് പറയാ ഇപ്പ എല്ലാരും വിചാരിക്കുന്ന എ
ആഹ എന്തോ വലിയ പാടാണ് ല്ലല്ലാ നമ്മള് ഇതൊക്കെ ഇട്ട് മിക്സ്
അപ്പൊ ഇതകുമ്പോ ഒരു അരമണിക്കൂറ് നടക്കുമല്ലോ അല്ലേ ഇത് വേവുന്ന സമയം മാത്രല്ലേ ആവുന്നുള്ളൂ ആ അത് കൊള്ളായിരിക്കും അല്ലേ അപ്പൊ ഈ അതിഥികള് ക്ക് വരുമ്പോ നമുക്ക്
നമുക്ക് ആ സുഖാണ് വളരെ ഈസിയാണ്
അതേ അപ്പൊ ഇതെങ്ങനെയാ പഠിക് ചേ
അത് ഞാൻ യൂട്യൂബ് നോക്ക് ക്കി ഫസ്റ്റിലൊന്നും നമക്ക് അറീലേ ആ ഇറങ്ങ്യയ പാടൊന്നും നമ്മുക്കറീല ഇണ്ടാക്യോക്കണന്നൊക്കെ വിചാരിക്കും
അതെ ആ
യൂട്യൂബില് നമ്മള്ങ്ങനെ നോക്കി പിന്നെ ഇപ്പം സിംമ്പിളായി ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പ സിമ്പിളായി
ആ രണ്ട്മൂന്ന് തവണ മ്മള് ഉണ്ടാക്കും പിന്നെ
ആ പിന്നെ മ്മക്ക് ഇങ്ങനെ പഠിക്ക്യാല്ലോ ആ ധന്നെ അവിടെ എന്ത സ്പെഷ്യല് ഫുഡ് ഒക്കെ ഇണ്ടാ
വികളൊക്കെ ഇവിടെ ഇവിടെ ബിരിയാണിയാ ബിരിയാണിയും പിന്നെ ആ ദം ബിരിയാണില്ലേ സാദാ ദംബി ബിരിയാണിടെ ഇവരങ്ങനെ അധികം മം പിന്നെ ഇറ ച്ചി ഐറ്റംസിന്റെ സ്പെഷ്യൽ എന്ന ഒന്നു ല്ല പ്രത്യേകമായിട്ട്
ഉണ്ടാക്കൂല
ഇവിടെ അതൊക്കെയ അ ആ ഊണിന്റെ ഊണിന്റെ കാണ് മെയ്ൻ പിന്നെ അതിഥി വരുമ്പോഴത്തേക്കും ഈ പൊറോട്ടാ ആ ചിക്കൻ പിന്നെ ഞങ്ങളിവിടെ ഒറട്ടി ന്ന് പറയും ഒറട്ടി
ആ അത് അതെങ്ങനെ സംഭ ആ ആ
ഒറാട്ടി പറയുമ്പോ വളരെ ഈസിയ അരിമാവില്ലേ അരിമാവിലെ ഇത് ഉണ്ടാ ക്കുന്നേ ആദ്യം നമ്മളാ അരിമാവ് എത്രയാണ് നമുക്ക് എത്ര ഉറട്ടി വേണം എന്നുള്ളൊരു മൈൻഡിൽണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ടുള്ള കുഴയാന ഉള്ളവെള്ളം ഒരു ചരുവത്തിൽ എടുക്കൻ ചാരുവത്തിൽ ആയെന്നു ഒരു പാത്രത്തി എടുക്കാ ആ പാത്രത്തില് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിടിട്ട് തേങ്ങ തേങ്ങ തേങ്ങ ചിരകി തേങ്ങയിട്ട് ജീരകം ജീരകം നമ്മള പെരും ജീരകം എല്ലാ നല്ല ജീരകം നല്ല ജീരകം സൊൽപിട്ട് പ്പിക്ക ഇത് തിളച്ചു വരും ഭയങ്കരമായിട്ട് വെട്ടി തിളയ്ക്കും വെട്ടി തിളക്ക്ണ അരിപ്പൊടി കുഴഞ്ഞു വരുന്ന ആ അരിപ്പൊടി ഇട്ട് കൊടുക്കും നമ്മള് പരത്തുംപോലെ നമക്ക് പരുത്തണം ഈ വെട്ടി തിള പിന്നെഇതിനകത്തോട്ട് ഗ്യാസ ഓഫ്- പതെ അതിനാത്തേക്ക് ഇതിട്ട് കൊടുക്കാ അരിപ്പൊടി അന്നി ഏതെങ്കിലും ഒരു കൈ വെച്ചിട്ട് ഇളകി- അതായത് ഈ ചുട് വെള്ള ത്തിൽ ഈ മാവ് വേവണം അന്നിട്ട് ഗ്യാസ് ഓഫാക്കുക ഗ്യാസ് ഓഫാക്കിഇറക്കി വെക്കാം അപ്പഴത്തന്നെ ഇത് ഇളക്കി വേണ്ടണ്ട് ഗ്യാസ് ഓഫ് ആക്കി ഇത് എന്നിട്ട് ഇന്റെ ചൂട് പോകുമ്പോ കൈയ്- ണ്ട് ആ ചൂട് പോകുന്നേന് മുന്നേ ഇതെല്ലായിടത്തും ഇങ്ങനെ ആ കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്യണം നമ്മള് കരണ്ടി വെച്ചിട്ടെ ഇങ്ങനെ ചെയ്യ തവി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ട്ട് ചൂട് ഏകദേശം മാറുമ്പോഴത്തെ കൈ കൊണ്ട് റൗണ്ട് ആക്കി ചപ്പാത്തി പോലെ പ ചപ്പാത്തി പോലെ ഉരുട്ടി എടുക്കാം അന്നിട്ട് ചപ്പാത്തിക്ക് എടുക്കും പോലെ ഓരോ ഉരുളകള് അതായത് നമ്മള് പത്തിരി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ പത്തിരിക്ക് നൈ സൂര്യൊള്ള എല്ലെടി
ആ ആ ഇതന് കുറച്ച്
കുറച്ച് വലിയ കുറച്ച് വലിയ ഉരുള എടു ന്നിട്ട് ഞങ്ങളെ ഇവിടെ ഞങ്ങളെ ഉമ്മുമ്മാരെ ക്കെ കൈ വെച്ചാ പരത്തുന്നേ കറക്റ്റ് ഇങ്ങനെ വൃ ത്താകൃതിയിൽ വരും അ അടിപൊളിയാ അവര് ചെയ്യുന്നകാണാൻ ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ചു ഇങ്ങനെ പരീക്ഷിച്ചു നോക്കും പക്ഷെ എന്റെ കൈയ്യുടെ തണ്ട പൊള്ളി പോകും പാകം നമുക്കൊന്നും അതൊന്നും പറ്റത്തില്ല പഴയ ആൾക്കാർക്കൊക്കെ ഇത് പറ്റും അപ്പൊ അങ്ങനെയ പാ അപ്പൊ ഈ ഒറട്ടിപ്പലകെ എന്ന് പറയും ഞങ്ങളെ ഇവിടെ ഉണ്ട് ആ ഒറട്ടിപ്പലകേന്ന് പറയുമ്പോ ഒരു പലക ആയിരി ആ പലകേടെ സെൻട്രലില് വട്ടം ആയിരിക്കും ആ വട്ടത്തില് വെള്ള തുണി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉറ്റി കൊടുക്കും അതിലേക്ക് റൗണ്ട് ആക്കി ക്കി എടുത്ത ഈ അരിപ്പൊടിയുടെ റൗണ്ടില്ലേ ആ റൗണ്ട് ഇട്ടിട്ട് പരത്തും പരത്തിട്ട് നേരത്തെ നമ്മൾ ഒറ ട്ടിയുടെ ആ പാത്രം പറഞ്ഞില്ലേ
ആ
ആ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കും. വിറകടുപ്പിലാണ് ഇവിടെ എല്ലാവരും ഉണ്ടാക്കു പിന്നെ അല്ല
ആന്നാന്നു ആ
അതാണ് വിടത്ത് ഉറട്ടി നന്ന് അതിലേക്ക് ആ പ്രധാനമായിട്ട് ബീഫ്
ആ ബീഫ് കറി ആ
അതിനെല്ലാം അതാ ഉണ്ടാക്കുന്നേ ഒറട്ടി മി ഒബീഫ് കറി പിന്നെ ചിക്കന് എല്ലാം
ഉം